ഹലോ കേക്കുന്നുണ്ടോ ആഹ കേക്കാം കേക്കാം കേ കേൾക്കുന്നുണ്ട് എന്തൊക്കെ എന്തടക്കായിരുന്നു
ഞാൻ കൊറച്ച് തിരക്കിലായിരുന്നു ഇപ്പോഴാണോന്ന് ഹലോ കേക്കാവോ
ആഹ് കേക്കാം
ഹലോ കേക്കാം ഇപ്പോഴൊന്ന് ഫ്രീ ആയത് ഞങ്ങള് കൊട്ടിയൂര് ആ അമ്പലത്തിൽ പോകുന്നതിന്റെ തിരക്കിലായിരുന്നേ നാളെ വൈകിട്ടാണ് കൊട്ടിയൂരമ്പലത്തിൽ പോകുന്നത് അപ്പൊ അതിന്റെ കുറച്ച് കുറച്ച് തിരക്കിലായിരുന്നു സാധനങ്ങളൊക്കെ എടുത്ത് വെക്കുകൊക്കെ ചെയ്യുമായിരുന്നു
ആ ആ ആഹ കൊട്ടിയൂരമ്പലം ആഹ നമ്മുടെ മഹ ദൈവന്റെ അമ്പലം അല്ലേ
മഹാദേവന്റെ സതീദേവിയുടെ ആ അഗ്നി വ ഇതായ ഒരു പ്രശസ്തമായ ഒരു അമ്പലമാണ് അതിന്റെ അതി അഐതിീഹ്യം എനിക്ക് അഐതിീ്യം അയ്ദേഹയം വലുതായിട്ട് അറിയത്തില്ല സതീദേവി അഗ്നിയിൽ ചാടി സഹ
ആഹ് അഗ്നിയിൽ ചാടി ആ വെന്ത് മരിച്ച സമയത്ത് മഹാദേവനെ മഹാദേവന്റെ കോപത്തെ ക്ഷമിപ്പിക്കാൻ വേണ്ടിയിട്ട് മഹാ മഹാവിഷ്ണു ആ് നമ്മുടെ സുദർശന ചക്ര ഇത് ശരീരം ആ് കഷണങ്ങളാക്കി ഇതില് ഒരു ഭാഗംവന്നു വീണരുന്നു
ഒരു ഭാഗം അതെ അതെ അതെ അതെ അത് തന്നെ എനിക്ക് പറഞ്ഞു തരാൻ അതറിയില്ല പക്ഷെ നല്ലായിട്ട് പറഞ്ഞിട്ടുണ്ട് അതിനെ പറ്റി നല്ലായിട്ട് അറിയാവാൻ തോന്നുന്നു അപ്പൊ അവിടെ പോകണമന്ന് ഭയങ്കര ആഗ്രഹ ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷെ ഞാൻ വിചരിച്ച് എനിക്ക് പോകാൻ പറ്റില്ലെന്ന് പക്ഷെ അവ സഥാന സമയം ആയപ്പോഴത്തേക്ക് അതിനെ പറ്റി എന്തായാലും ദൈവനുഗ്രഹത്താൽ അവിടെ ഇടെ നാളെ എനിക്ക് പോവാൻ പറ്റും ഞാനും ഫാമിലിയും പോകവും
ആഹ് ഇപ്പൊ സീസൺ ആണല്ലോ ഞാന് നമ്മുടെ റീൽ മനസിലകത്തൊക്കെ കണ്ടായിരുന്നു അതില് പറയുന്നത് കേട്ടു ഇങ്ങനെ കുളിച്ചിട്ട് അവിടുത്തെ നദിയില് മുങ്ങി ആ എഴുന്നേറ്റിട്ട് കല്ല് എങ്ങാണ്ട് ഒരച്ച് ചന്ദനം ചാലിക്കുന്നത്
അതെ അതെ കല്ലൊരച്ച് ചാലിക്കുന്നത്
ചാലിച്ചു തൊടുന്ന അപ്പൊ അതിൽ എന്താണ്ട് മൂന്ന് മൂന്ന് എന്തോ ഇതല്ലേ അതായത് സിന്ദൂരം ആ ഭസ്മം ചന്ദനം അങ്ങനെ കിട്ടുന്നല്ലേ പറയുന്നേ
അങ്ങനെയാണ് പറ അതിനെപ്പറ്റി എനിക്കറിയത്തില്ല ഇങ്ങനെ ഞാൻ കേട്ടിട്ടുണ്ട് റീൽസിലൊക്കെ കണ്ടയാണ് അപ്പൊ അവിടെ പോയാലേ അതിനെപ്പറ്റി എനിക്ക് കൂടുതലായിട്ട് അറിയാൻ പറ്റത്തൊള്ളൂ ഞാൻ റീൽസ് കണ്ട് കൊറച്ച് കൊറച്ച് എനിക്ക് കേട്ട് അങ്ങനെ അറിയാൻ പറ്റുന്നൊണ്ട്
ഞാനും റീൽസ് കണ്ടുള്ള അറിവേയുള്ളൂ
ആ ഇപ്പൊ ഫുള്ള് റീൽസിനകത്ത് ആ് ഫേസ്ബുക്കിലും ഇൻസ്റ്റയിലൊക്കെ റീൽസ് എടുക്കുമ്പോ ഇപ്പോ ഇപ്പ ആ കൊട്ടിയൂര് അമ്പലത്തിനെ പറ്റിയാണ് അങ്ങനെ ഞാൻ കേട്ടുള്ള അറിവേ ഒള്ളു അതിനെപ്പറ്റി ഇപ്പൊ തോന്നുന്നു ഇപ്പൊ വർഷത്തിൽ ഒരിക്കലാണ് തൊറക്കുന്നത് അത് ഈ മാസവാണ്
അതെപ്പോഴാ എപ്പഴാ പോന്നേ അപ്പൊ എങ്ങനെയാ യാത്രയൊക്കെ എങ്ങനെയാണ്
ബസ്സിലാണ് ടിക്കറ്റ് കിട്ടിട്ടേ ട്രെയിനിൽ കിട്ടിയില്ല അപ്പതിന്റെ ഒരിത്തൊണ്ടു കാരണം ന്ന് പറഞ്ഞാ കുഞ്ഞുങ്ങളും ഒക്കെ ആയിട്ട് പോമ്പോ ഭയങ്കര തെരക്കാണ് ഇത്രയും ദൂരം ഇരിക്ക ഒക്കെയുണ്ട് അപ്പതിന്റെ ഒരു ബുധി അല്ല സാധാ നോർമലാണ് അതിന്റെ ഒരു പക്ഷെ അതിന്റെ ടിക്കറ്റ് കിട്ടിയതിനെ ചൊല്ലി അത് വേണ്ടാന്ന് വരെ പറഞ്ഞിടട്ടൊണ്ട് ഞങ്ങള് ട്രെയിന് പോവാൻ വേണ്ടിയാണ് നോക്കിയേ പക്ഷെ ബസ്സിലാ ടിക്കറ്റ് കിട്ടിയത് അപ്പൊ അത് പോയാലേ അറിയത്തൊള്ളൂ എത്രത്തോളം ആ സീസൺ.
സീസൺ സമയമാവുമ്പോഴേ. ഉം സീസൺ സമയമാകുമ്പോ ഭയങ്കരായിരിക്കും . ഓരോന്ന് നോക്കാൻ മേലായിരുന്നോ, അങ്ങനെയാണെങ്കിൽ.
നോക്കി ഞങ്ങളല്ലായിരിന്നു ടിക്കറ്റ് ബുക്ക് ചെയ്തത് ആഹ് ഹസ്ബൻഡിനോട്. പറഞ്ഞു പക്ഷെ പറ്റിയില്ല കൂട്ടുകാരനോടാ പറഞ്ഞേ കൂട്ടുകാരനാ ബുക്ക് ചെയ്തെ, അപ്പൊ കൂട്ടുകാരനും ഒക്കെ വരുന്നുണ്ട്. അപ്പൊ അവരാണ് ബുക്ക് ആഹ് അതെ അതെ. എല്ലാരും ഒണ്ട് എല്ലാരുന്ന് പറഞ്ഞാ ഞങ്ങടെ വീട്ടിന്നുള്ളവരും. പിന്നെ കൂട്ടുകാരനും പിന്നെ വേറൊരാളും കൂടെ. അങ്ങനെ ഞങ്ങളൊരു അഞ്ചു പേരും കൂടെ ചേർന്നാണ് പോന്ന്, അതെ അതെ. അതിന് വേണ്ടിയ നോക്ക ക്കി പക്ഷേ ഉം ബസ്സിലായോണ്ടുള്ള ഒരു ബുദ്ധിമുട്ടയുള്ളൂ, കാരണം കുഞ്ഞിനെ കൊണ്ട് പോകുമ്പോള് അത്രയും ദൂരെ ഇരിക്കേ ണ്ടേ അതേയുള്ളൂ, പിന്നെ പോയിട്ട് വരുമ്പോ അറിയാം എത്രത്തോളം. ഇതാണ് എന്തായാലും ഉം അതെ അതെ.
അപ്പം കുഞ്ഞിന് എങ്ങനെയാ ഫുഡൊക്കെ എപ്പ ഉം. നിങ്ങള് വൈകുന്നേരം ആണോ അതോ എപ്പഴാ.
അഞ്ചര ആവുമ്പോൾ ആണ്, ഇവിടുന്ന് ബസ് ടൈമ് അപ്പൊ അഞ്ചരക്കാണെങ്കില്. എങ്കിലും അവിടെ ചെല്ലുമ്പോ വെളുപ്പിനെയൊക്കെ ആവുമ്പോഴത്തേക്ക് അവിടെ എത്തും.
അപ്പൊ കുഞ്ഞുങ്ങൾക്ക് ഫുഡ് ഒക്കെ എങ്ങനെയാ.
ഫുഡും കാര്യങ്ങളും രാ കുഞ്ഞിന് പായ്ക്ക് കുഞ്ഞിന് ഫു ഫുഡ് അഞ്ചുമണി ആ സമയത്തല്ലേ ഫുഡ്‌ അഞ്ചുമണി ആ സമയത്ത് അല്ല അപ്പൊ നമ്മള് ഒരു വൈകിട്ടത്തെക്കുള്ള ഫുഡ് എന്തായാലും ഇവിടുന്ന് കൊണ്ടുപോണം. വീട്ടീന്ന് കൊണ്ടു പോണം. അപ്പൊ അല്ലാതെന്തെങ്കിലും ഒക്കെ കുഞ്ഞിന് എങ്ങനെയാണ്.
അല്ല അപ്പൊ നമുക്ക് ബസ്സ് നിർത്തി തരില്ലേ ഫുഡ് കഴി
ഫുഡ് കഴിക്കാനായിട്ട് അങ്ങനെ നിർത്തുന്ന് വെച്ചാ ഇപ്പ ലോങ് ട്രിപ്പാമ്പോ നിർ നിർത്തുവായിരിക്കുവല്ലോ. നിർത്തും നിർത്തുന്നാണ് ഇത് ഇടയ്ക്ക് കഴിക്കാനും അല്ലാതെ. എല്ലാത്തിനും നിർത്തണോലോ ഒത്തിരി ദൂരയാത്രയൊക്കെ ആകുമ്പോ. മഴ സമ ഓ മഴ സമ സമയത്തിന് അതിന്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ട് പക്ഷെ ഇത് സീസൺ അതിന്റെ സമയമാണ് ഈ ഈ മാസമാണ് അമ്പലം തുറക്കുന്നത് അപ്പൊ അതിന്റേതായിട്ടുള്ള ഇത് കാണുവല്ലോ അത്രയും ആ വർഷത്തിൽ ഒരിക്കലെ തോറ ക്കുന്ന കൊണ്ട് നമുക്ക് ഈ സമയത്തല്ലേ പോകാൻ പറ്റത്തുള്ളൂ അത് മഴ സമയം കൂടെ ആയി പോയി
അതെ അതെ പിന്നെ ഇതുണ്ട് കുഞ്ഞുങ്ങളെയൊക്കെ കൊണ്ടുപോകുമ്പം ഈ തണുപ്പത്ത് കൊണ്ടപോകുമ്പോ അന്റേതായിട്ടുള്ള പ്രെ
അതെ അതിനു വേണ്ടിയെല്ലാം അതെ അതെ അതൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ എടുത്ത് വെക്കുവായിരുന്നു അതിന്റെ തിരക്കിലായിരുന്നു
മാക്സിമം പുറത്തൊന്നു ഫുഡ് കൊടുക്കാതിരിക്കണം നല്ലത് എപ്പഴും
അത് ഞങ്ങക്ക് ഒരു അബദ്ധം പറ്റിയിട്ടുണ്ട് കഴിഞ്ഞോരിടക്ക് ഇടക് പുറത്തുന്ന് ഗുരുവായൂരമ്പലത്തിൽ പോയപ്പോ ഞങ്ങൾക് ഒരു അബദ്ധം പറ്റിയായിരുന്നു കാരണം പൊറത്തുനിന്ന് ഫുഡ് കഴിച്ചിട്ട് കുഞ്ഞിന് നമ്മള് അത്രയും ചിന്തിച്ചില്ല നമ്മൾ മേ നമ്മള് പൊറ തോന്നുന്നേ വേച്ചാൽ ഓ കുറച് അവള് കഴിച്ചുള്ളൂ പക്ഷെ ആ കഴിച്ചത് മൊത്തം അവള് ശർദ്ദിക്കുകയും ചെയ്തു കുഞ്ഞു ആ കുഞ്ഞല്ലേ അപ്പൊ ആ അതുകൊണ്ട് ഛർദ്ദിച്ചു അത് ഒരുപാട് പ്രാവശ്യം ശർദ്ദിച്ച് പിന്നെ അങ്ങ് മാറി
ഉം അപ്പോഴ എന്തായാലും ശർദിലിനും അതുപോലെ പാരസെറ്റമോൾ പോലത്തെ സിറപ്പുകളൊക്കെ എടുക്കുന്നെ നല്ലതാ കുഞ്ഞുങ്ങളെ കൊണ്ട് പോകുമ്പോഴേ
പറ്റിയൊണ്ട് ഇനി അതിനുള്ള മുൻകരുതലൊക്കെ എടുത്തിട്ടേ പോകത്തോള്ളൂ കാരണം ഇത്രയും വലിയൊരു യാത്രയല്ലേ
പിന്നെ തണുപ്പടിക്കാതിരിക്കാനായിട്ട് മാക്സിമം അഹ് സ്ലീപ്പ് ഇത് നമ്മുടെ തണുപ്പിനൊള്ള മഫ്ലറോ അതുപോലെ തണുപ്പിനുള്ള ജാക്കറ്റ്സ് ഒക്കെ യൂസ് ചെയ്യുന്ന നല്ലതായിരിക്കും
അതെ അതെ അതെല്ലാം എടുക്കുന്നുണ്ട് എന്തായാലും പോകുമ്പം എല്ലായെടുത്തു വെക്കുവായിരുന്നു അതിനുള്ള തിരക്ക് കിലായിരുന്നു ഇത്രേം നേരം പിന്നെ അഹ് ഫുഡൊക്കെ കഴിച്ചോ
ഇല്ല നി ഫുഡ് കഴിക്കണം ഇനി പിന്നെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ നിങ്ങള് ഫാമിലി എല്ലാരും കൂടെ യാത്ര ചെയ്യുമ്പം നിങ്ങക്ക് ടിക്കറ്റ് എളാവോന്നുവില്ല അന്ന്
ഇല്ല ഇല്ല ഇളവൊന്നും ഇല്ല നമക്ക് ആഹ് ഒരു ഇതിൽ തനേ ഉള്ളു അങ്ങനെ ഇളവൊന്നും കിട്ടിട്ടില്ല
ബോർഡിങ്ന് മുമ്പ് ഏകദേശം ഒരു അരമണിക്കൂർ മുമ്പ് നമ്മൾ അവിടെ ചെല്ലണം അങ്ങനെയൊക്കെ ഇല്ലേ
അങ്ങനെ ഏഹ് അങ്ങനെയില്ല
ബസ്സ് വരുന്നെൻ ഒരു അരമണിക്കൂർ മുമ്പ് നമ്മൾ ചെല്ല്
അങ്ങനോണ് അ അങ്ങനെ കാണുവായിരിക്കും ഒന്നും പറഞ്ഞില്ല ന എന്നാലും നമ്മള് നേരത്തെ ആണല്ലോ ഇറങ്ങുന്നത് നേരത്തെ എല്ലാം റെഡി ആയിട്ട് പോകും ടിക്കറ്റ് ബുക്ക് ചെയ്തപ്പം ആഹ് അവിടെ സൗകര്യങ്ങളൊക്കെ കെയൊണ്ട് ആ അമ്പലത്തില് നമുക്ക് ഫ്രഷ് ആവാൻ പറ്റും അതിനു വേണ്ടി നമ്മൾ പ്രത്യേക പ്രേത്യേകം വേറെ എവിടെയു ഏ റൂം ഒന്നും എടുക്കേണ്ട കാര്യമില്ല അമ്പലത്തിന്റെ അടുത്ത അതിനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്
ആ അപ്പൊ നമ്മള് നേരത്തെ പ്രീബുക്ക് ചെയ്യണോ
വേണ്ട വേണ്ട അങ്ങനെ വേണ്ട വേണ്ടെന്നാണ് പറഞ്ഞത് വേറെ നമുക്ക് ഇതിന് മുന്നേ പരിചയമുള്ളവർ പോയിട്ട് വന്നിട്ട് അവര് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിന്റെ കാര്യങ്ങളെല്ലാം അവര് പറഞ്ഞു തന്നു
കൂടെ വേറെ ആരേങ്കിലും മുമ്പ് പോയിട്ടുള്ള ആരെലും പരിചയുള്ള ആരെേലും വരുവോ
ഇപ്പൊ ഞങ്ങടെ കൂടെ അങ്ങനെ പരിചയമുള്ള ആരുവില്ല അവിടെ നമുക്ക് അറിയാവുന്ന നമ്മുടെ അടുത്തുള്ളവരൊക്കെ അവിടെ പോയിട്ടുണ്ട് അത് ഈ കഴിഞ്ഞ ആഴ്ചയിലാണ് പോയത് ഇത് തോറന്നാ സമയത്താണ് പോയത് ഇവിടെ ഈ അമ്പലത്തില് പെണ്ണുങ്ങൾക്ക് ഒരു സ്ത്രീകൾക്കും ഒരു ദിവസം ഒന്നാം തീയതി തൊട്ട് ത്ത് അങ്ങനെ കേറാൻ പറ്റൂന്നൊക്കെ ഒണ്ടായിരുന്നു ഇത് തുറന്നെങ്കിലും. ഓ അവർക്കൊരു ഡേറ്റ് ഉണ്ടായിരുന്നു, സ്ത്രീകൾക്ക് പ്രവേശനമുള്ള ഡേറ്റ്. ആ ഒരു സമയത്ത് നമുക്ക് അടുത്തുള്ളവരൊക്കെ പോയിട്ടുണ്ടായിരുന്നു.
അങ്ങനെയുണ്ടല്ലേ അപ്പൊ ഇപ്പഴും ഇപ്പൊ ഈ. അപ്പം അങ്ങ് അപ്പൊ ഞാൻ ചോദിക്കട്ടെ ഇപ്പോഴും അപ്പൊ അങ്ങനെ സ്ത്രീകൾക്ക് പോകാമോ അതോ പുരുഷ
ഇപ്പൊ സ്ത്രീകൾക്ക് പോവാം, ഇല്ലില്ല അങ്ങനെയില്ല ഇപ്പോഴെന്ന പറഞ്ഞാൽ. ട്ട് ആ ഒരു ദിവസം കഴിഞ്ഞൂ, ഒന്നാം തീയതി തൊട്ട് സ്ത്രീകൾക്ക് പ്രവേശനമുണ്ട് അങ്ങനെ. അങ്ങനെ പുരുഷന്മാർക്ക് മാത്രം അതെ അതെ അങ്ങനെ. രുന്നു
ആഹ് ആഹ് ആഹ് ആഹ്
അതുകൊണ്ടാണ് അതെ കൊട്ടിയൂര്. കണ്ണൂര് ചെന്നിട്ട് ഇറങ്ങിയിട്ട് പിന്നെ നമ്മള് കൊറച്ച് വേറെ ഏർ. ആ ബസ് കയറി പോണം, കണ്ണൂര് ഉള്ളിലേക്കാണ്.
ഉം
അപ്പൊ അത് കഴിഞ്ഞിട്ട് കണ്ണൂര് വരെ ഒള്ളൂ, അത് കഴിഞ്ഞിട്ട് വേറെ ബസ്.
ബസ്സ് പിടിക്കണം അല്ലെ, അവിടെ ചെല്ലുമ്പോ ചിലപ്പോ സീസൺ ആയതുകൊണ്ട് അങ്ങടൊക്കെ ബസ്സുകള്.
ബസ്സുകൾക്കൊന്നും അതെ അതെ ബസ്സുകളൊക്കെ ഒത്തിരി ഒണ്ടെന്നാ കേട്ടത്.
കൊട്ടിയൂര് ഞാൻ കേട്ടിട്ടുണ്ട്, മഹാദേവ ക്ഷേത്രമാണെന്നൊക്കെ. ഇങ്ങനെ ഇതുപോലെ ഈ സീസൺ.
ആഹ് ഫുള്ളും അവിടെ രീതിയില് ഓരോ. റീൽസിനും ആഹ്.
അല്ല ഈ സീസൺ ഒക്കെ ആവുമ്പം ഇവിടന്നൊക്കെ ഇങ്ങനെ ഓരോരുത്തര് ഇങ്ങനെ കൊണ്ടു പോവാറില്ലേ അങ്ങനെ ഭക്തി യാത്ര എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ കൊണ്ടുവന്ന് കൂ അങ്ങനെ കെ പോവാറുണ്ടോ
ആ ഞങ്ങളങ്ങനെ കൊണ്ടോവാൻ വേണ്ടി നോക്കി. ഞങ്ങള് തന്നെ അങ്ങനെ ആളെ പിടിച്ച് അടുത്തുള്ളവരെയാക്കെ വിളിച്ച് നോക്കി പക്ഷെ ആളെ തികഞ്ഞില്ലാ നമുക്കതൊരു നഷ്ടമായിട്ട് പോവൊല്ലോന്ന് കരുതീട്ട് പിന്നെ ഞങ്ങളത് വിട്ടു അങ്ങനൊന്ന് ശ്രമിച്ചു നോക്കിയതായിരുന്നു പക്ഷെ ആളായില്ല പിന്നെ ഞങ്ങക്ക് എന്തായാലും പോ ണോന്നുള്ള വീട്ടിലുള്ളവരൊക്കെ പോണോന്നുള്ള ഒരു ആഗ്രഹം കൊണ്ട് ഞങ്ങള് തന്നെ അല്ലാതെ പോകും ബസി ന് പോവാൻ വേണ്ടി തീരുമാനിച്ചു. ആദ്യം അങ്ങനെ ഒരു രീതിയില് നോ ക്കി. ഇവിടുന്ന് അടുത്തുള്ളത് അങ്ങനെ തന്നെ ഒണ്ട് വലിയ ബസ്സൊക്കെ ഉണ്ടല്ലോ അപ്പൊ അതില് പത്ത് അറുപത് പേര് കേറുന്ന ബസ്സൊക്കെ ഉണ്ട് അപ്പൊ അങ്ങനെ പോകുന്നവരും ഉൻ നമ്മള് കുറച്ച് ആൾക്കാരെ പിടിച്ചിട്ടുണ്ടായിരുന്നു. അവര് അവർക്ക് പോണോന്ന് പറഞ്ഞ് സെറ്റ് സെറ്റാക്കി വെച്ചപ്പളാണ് ആള് തികയാതെ വന്നത് അപ്പൊ ആ കാര്യം അവരോട് പറഞ്ഞപ്പോ ഈ ബസ്സി കയറി പോവാന്ന് ചെലര് പറഞ്ഞു ചിലർ ക്കതിന് താല്പര്യവില്ലാ. നമ്മളൂടെ വരാനിരുന്നവരൊക്കെ തന്നായിരുന്നു
ആ ആ ഞാൻ പറയാൻ വന്നത് എന്തായിരുന്നൂ അപ്പൊ ഇത്ര ലോങ് ഒക്കെ ആകുമ്പോ നമ്മള് ഒരുപാട് നേരം ഇരിക്കുമ്പോ നമ്മുടെ കാലുകൾക്കൊക്കെ വേദന ഇണ്ടാവു
വേദന ഒണ്ടാവും അതിനെപ്പറ്റി ഫസ്റ്റ് ഒരു ഇതാണ് അറിയില്ലാ പോയിട്ട് വരുമ്പളേ അറിയത്തുള്ളൂ എങ്ങനെ ആയിരിക്കുമെന്ന് പിന്നെ ആകെ ഒരു പേടീന്ന് പറഞ്ഞാ ഈ കു ഞ്ഞിനേയും കൊണ്ട് പോകുമ്പോ അതിന്റേതായിട്ടുള്ള ബുദ്ധിമുട്ട് കാണുവല്ലോ
അതെ അതെ അവക്ക് കുഞ്ഞിനാണേലും ഫുഡും കാര്യങ്ങളും അതുപോലെ യാത്രയ്ക്ക് ഇങ്ങനെ ഇടക്ക് സിക്ക് ഒന്നും ഒണ്ടാവാതിരിക്കാനൊക്കെ നമ്മള് ശ്രദ്ധിക്കണവല്ലോ
അതെ അതെ അതിനുവേണ്ടി എല്ലാം നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയില് നമ്മള് നോക്കുന്നുണ്ട് എല്ലാം എടുത്തും വെക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് അതിന് വേണ്ട എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട് ഇനിയും ഭഗവാനെ ഈശ്വരനെ കാണാൻ ഉം ആ ഓ
ഈശ്വരനെ കാണാനൊരവസരം കിട്ടിയല്ലോ ഇനിഎപ്പഴെങ്കിലും എനിക്കും പോവാനൊരവസരം കിട്ടട്ടെ ശരിടാ എന്നാ ഓക്കെ ശരി എന്ന
ഉ